കേക്കാമോ
ആഹ് പറ്റ്ന്നുണ്ട് പറഞ്ഞോളൂ
എന്താ പരിവാടി
പരിപാടി വൈകുന്നേരത്തെ ചായേടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എഹ് ഇപ്പം ഫ്രീ ടൈമ് ആണ് ഇത്തിരിം കൂടി കഴിയുമ്പൊ
ഏഹ്
ബിസി ആകും
ഏഹ് എല്ലാരും എന്തേ
കുട്ട്യാള് ഏഹ് ട്യൂഷൻ കുട്ട്യാള് ട്യൂഷനിന്നൊക്കെ വന്നു ഇന്നവരെ പ്രിപ്പി ആകും അതൊരു ഫോണിലാ
ആണോ
ആഹ് ഡോറ് ക്ലോസ് ചെയ്യ്
പിന്നെ എന്താ ചെയ്ന്ന് ചായെക്കെന്താ കടി
ചായക്ക് ഉഴുന്നുവട ഉള്ളിവടെയെക്കെയായ്ര്ന്നു
ഏഹ് ഇണ്ടാക്ക്യേതോ അതോ വാങ്യേ
വാങ്ങിയത് വാങ്ങിയതാ
കാ കടേന്ന് വാങ്ങ്
പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊക്കെ ഓഹ്
കടേന്ന് വാങ്ങിയതായിരിക്ക്യുല്ലേന്ന് ഹലോ കേക്ക്ന്നില്ലേ
ആഹ് ഉണ്ട് ഉണ്ട് കേക്ക്ന്നുണ്ട്
എന്ത് ആഹ് എന്ത് വിശേഷം സുഗ്ഗായിരിക്കുന്നു
ഓഹ്
എന്താ ഒരു ഒരു കൊച്ച്ണ്ട് മൂന്നര വയസ്സായത് ഏഹ്
കാലാവസ്ഥയൊക്കെ എങ്ങെനുണ്ട്
കാലാവസ്ഥ പറയാണെങ്കി മറ്റെ മോശം മഴയാണ് മോ ഉം ഉം ഇവ്ടെ നല്ല മഴയാ
ഉം ഉം ഇവ്ടേയും അതൊക്കെ
ഇന്നലൊക്കെ നല്ല മഴയായിര്ന്നു ഇന്ന് കൊർച്ച് തോറ്ന്നു ഉച്ച കഴിഞ്ഞ് കൊർച്ചേരം തോറ്ന്നു അയ്ന്റെ ഇരട്ടി അയിട്ട് ഇപ്പതാ മഴക്കാറ് മൂടിയൊക്കെ വര്ന്ന്ണ്ട്
അതെ ന്നാഹ് ഇവ്ടേം മഴയാണ് മഴ വെയില് മഴ വെയില് ഇന്ന്പ്പ ആഹ് മഴയായിരുന്നു ഫുള്ള് മഴയായിരുന്നു ആഹ് ഇപ്പൊ നല്ല കാറ്റ് ഓഹ് ഉണ്ടുണ്ട്
ആഹ് ഇവിടെ ഞങ്ങക്ക് ഉച്ച കഴിഞ്ഞ്ട്ട് വയങ്കര കാ റ്റാണ് ന്നല്ല തൺത്ത കാറ്റൊക്കെ വെരുമ്പോ നല്ലതല്ലേ
ഉം ഉം ഉം അത്രയ്ക്കങ്ങോ അ ത്രയ്ക്ക് വല്ല്യെ കാറ്റൊന്നു ഇല്ല ഇവ്ടെ എന്നാലും ചെറിയ രീതിയില് കാറ്റുണ്ട്
ആണോ വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയോ
ഉം
ഹലോ
ഹലോ എന്തണ്
വെയ്നേരത്തെ ഫുഡ ഒക്കെ ആയോന്ന്
ആഹ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അത് ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് വൈകിട്ടും പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഉച്ചക്കത്തെ ഫുഡ് തന്നെ എല്ലും കഴിച്ചോളും ഓ ഉം ഇവക്കും കൂടി കൊടുത്തടി
എന്തൊ കറിയൊക്കെ ഉണ്ടാക്കിയേ
കറി ചെമ്മീൻ കറി ചെമ്മീന ആയിരുന്നു
എന്ത്
ചെമ്മീൻ ചെമ്മീൻ ചെമ്മീൻ
ചെമ്മീ മാത്രം അതാ വാങ്ങിയിട്ട ട്ടോ ചെമ്മീൻന്ത മാങ്ങിയിട്ടിട്ട് അതോ വെറത വെച്ചതോ
അതെ അതെ അതെ ഹലോ
അല്ല ചെമ്മീൻ വെറുതെ വെച്ചതാണോ മാങ്ങിട്ട് വെച്ചതാണോന്ന്
വറത്തെരിച്ച് വറത്തെരിച്ച് വറുത്തെരിച്ച്
എങ്ങനെ ചെമ്മി എങ്ങനെ വറുത്തെരച്ച കറി വെച്ചേ
പുളിയൊക്കെ ഇട്ടിട്ട്
മുരി ങ്ങാക്കോഴയില് തറുത്തെരച്ച വക്കുന്ന ചെമ്മീന്
മുരിങ്ങയക്കെ നിങ്ങള് ചെയ്തിട്ടില്ല മുരിങ്ങൊക്കെ ആയിട്ട് വർത്തെരിച്ചച്ച് വെക്കും നമ്മടെ ചേമ്പിന്റെ താളൊക്കെ ഇല്ലേ ആ ആഹ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യും പിന്നെ താൾ മുരുങ്ങിക്ക ചക്കുരുയൊക്കെയിട്ട് വറുത്തെരച്ച് വെക്കും
ഏയ് ഞങ്ങൾ മാ ചക്കക്കുരു മാങ്ങിയ ചെമ്മീനൊക്കെ ഇട്ടാണ് വയ്ക്കാറ്
നിങ്ങൾ വടക്ക് മലബാർ സൈഡ അല്ലേ മലബാർ സൈഡിലുള്ളവരല്ലേ ആഒരു ഏരിയല്ലേ
ആ
ആ് അവിടൊന്നും ഇങ്ങനെരു കറി കേട്ടിട്ടില്ല
ഇല്ല ഇങ്ങനത്തെ കറിയൊന്നും കേട്ടിട്ടെ ഇല്ല
അതെ അത്‌ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനത്തക്കറിയൊക്കെ
ഇതെങ്ങനെ വെ
പിന്നെ തേങ്ങ തേങ്ങയില്ലേ തേങ്ങാ
ആ
തേങ്ങ വറക്കൂ നമ്മള് വർത്തെരച്ച് നിങ്ങളൊക്കെ വറത്തെരച്ച് വറുത്തരച്ച കോഴിക്കറിയില് വെക്കുന്നവരല്ലേ വടക്കൊട്ടുള്ളവര്
ഞങ്ങള് വെക്കലേ ഞങ്ങള് സാധാരണ
അതെ
ആഹ
അല്ല മലബാർ സൈഡിലൊക്കെ വറത്തെരച്ച കോഴിക്കറി വറുത്തരച്ച ബീഫ് കറി എന്നൊക്കെ പറയല്ലോ
ആഹ് ആഹ്
ആഹ അങ്ങനെ തന്നെ വെക്കുന്നതാണ് ചെമ്മീനക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് വ തേങ്ങ വറ ത്ത് മുളക് പൊടിയൊക്കെ കുറച്ചൊക്കെ ചേർത്ത് പെരിഞ്ജീരകം പെരിഞ്ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം
ആഹ ആഹ ഹലോ ഹലോ ഹലോ
കേക്കുന്നില്ലേ? ഹലോ
ഇപ്പ കേക്കാം റെയ്ഞ്ചിന്റെ എന്തോ പ്രശ്നാന്ന് തോന്നുന്നു ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ഇന്നെട്ട് എങ്ങനെയാ വെച്ചത് അരച്ചോ വറുത്തിട്ട്?
ആഹ് തേങ്ങ അരച്ചിട്ട് ഒഴിച്ച് കറി വെക്കും നമ്മളിത് വേവിച്ചിട്ട് ചെമ്മീൻ ങ്ങാഹ് ചെമ്മീനൊക്കെ വേവിച്ചിട്ട് അതിലോട്ട് ഈ അരപ്പൊഴിച്ച് തിളപ്പിച്ച് പുളിയൊക്കെ ചേർത്തിട്ട്
ഏഹ് അല്ല അപ്പൊ വീസില് അടുപ്പിച്ചോ കുക്കറില്?
കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് സാധാ ചട്ടിയി തന്നെ
ഏഹേ ചെമ്മീനും മുൂയാക്കോലും ഇട്ട് വേവിക്കൂല്ലേ?
ആഹ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ നല്ല കൂടുതല് ചേർത്താല് നല്ല ടേ രുചിയാണ്
ആണോ? ഉ
ഉം എന്താണ് ഓഹോ പിന്നെ ഗ്യാസിന്റെ ഒരു പ്രശ്നം ഇണ്ടാവുന്നേയൊള്ളൂ അല്ലാതെ വേറെ കൊഴപ്പൊന്നുല്ല ഗ്യാസിന് ചിലർക്ക് ഗ്യാസിന് പിടിക്കത്തില്ല വറുത്തരച്ച് കറിയൊക്കെ പൊതുവെ ഗ്യാസ് ഉം പിള്ളേർക്ക് ഒക്കെയിഷ്ട്ട പിള്ളാർകൊക്കെ കൊടുക്കും
ഉം ഉം ഉം
ഉം
പിന്നെ വേറെന്താ? പിള്ളേർക്ക് ഫോണൊക്കെ കൊടുക്കാറുണ്ടോ?
പിള്ളേർക്ക് ഫോണൊന്നും ഇപ്പൊ കൊടുക്കലില്ല അങ്ങനെ
ഏഹ് അല്ല ഫോണ് ഭയങ്കര
ടി. വി. യില്, ടി. വി. യില് കണക്റ്റ് ചെയ്തിട്ട് ആഹ് ഇപ്പൊ പറയുന്നല്ലോ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് പരമാവധി ഫോണൊന്നും കൊടുക്കാം കൊടുക്കാതിരിക്കാലാണ് നല്ലതന്നല്ലേ പറയുന്നെ
ഉം അങ്ങനാ പറഞ്ഞ് കേക്കാറ്
ചെറിയ മക്കൾക്ക് ചെറിയ കുട്ടികൾക്കും തീരെ ഫോണൊന്നും കൊടു കൊടുക്കാൻ പാടില്ലല്ലോ ഇവിടെ ടി. വി. യില് കണക്റ്റ് ചെയ്ത് കൊടുക്കുവ ങ്ങാഹ് ചെറിയ മ മൂത്താൾക്ക് എട്ട് വയസ്സേയൊള്ളു അതിന്റെ താഴെ ബാക്കിയെല്ലാം
ആഹ് ഏഹേ
ഉം
ആഹ് ടി വി. യില് യൂട്യൂബ് എന്തെങ്കിലും എടുക്കുവോ?
ആഹ് ആഹ് ടി. വി കൊടുക്കും
അന്നിട്ട് അത് കണ്ടോണ്ട് അവിടെ ഇരുന്നോളൂലല്ലോ ഉം ഉം ആഹ് അപ്പൊ പിന്നെ ഫോൺ നമ്മളെ കയ്യിലിരിക്കും നമ്മളെ കണ്ട്രോളും ഉണ്ടാവുവല്ലോ
അതെ
ഉം ഉം ഉം ചെറുതാണോ കച്ചറയിണ്ടാക്കുന്നേ?
ആഹ് ചെറുത് കൊറച്ച് കുറുമ്പാണ് കുറുമ്പിയാണ്
പെ
കുട്ടി കുറുമ്പിയ കുട്ടി കുറുമ്പിയ കുട്ടി കുറുമ്പി ഒന്നര
ഉ ഇപ്പൊ കുറച്ച്ണ്ടാവുംല്ലേ
ഉ ഉ
ചെറുത് നങ്ങനെ ഫോൺ കൊടുക്കാറില്ലല്ലോ? ഹലോ ഹലോ
കൊടുക്കല് ഹലോ കേക്കുന്നില്ലേ പോയാ ഹലോ ഹലോ ആഹ് ചെറുതില് ചെലസമയത്ത് ചെലസമയത്ത് ഫോണ് കൊടുക്കും കൊടുത്താ പെട്ടെന്നനേ വാങ്ങും. തീരെ കൊടുക്കാതിരിക്ക ഇല്ല
ഏഹ് ചെലസമയത്ത് വേണല്ലേ
മ് ഹ്
എന്ത് കേൾക്കാനകുട്ടി കുട്ടിക്കിഷ്ടം പാട്ടാണോ അതോ
ഉം പാട്ടൊക്കെ അവക്കിഷ്ടം പാട്ട്കേകാനിഷ്ടം ആഹ് ഡാൻസൊക്കെ കളിക്കും അതൊക്കെ ടിവില് നോ ക്കീയിട്ട് അല്ലെങ്കി ആ സ്റ്റെപ്പ് പോലൊക്കെ ട്രൈ ചെയ്യും.
ഏഹ്
അബി
ഉം കുരുത്തക്കേടായിരിക്കല്ലോ ഇപ്പഴത്തെപിള്ളേരെപറയാനും പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നാലെണ്ണം തിരിച്ച ഇങ്ങോട്ട് പറയും.
ഉഹ്
ഉഫ് എല്ലാംകൂടി അല്ലേ
അതെ മ് അതെ
മൂത്തയ്ങ്ങളെ കണ്ടാണ്ചെറിതേങ്ങള് വളർന്നുവരാ
അതെ മൂത്തതേങ്ങള് എന്ത് കാണിക്കുന്നുണ്ടോ അതു തന്നെ അനുകരിക്കവര്.
ഉം എന്തിനാ എന്താണോപറയുന്നേ അതയിച്ചപ്പോ അതും അനുസരിച്ച് കേട്ടുംപറയും.
പരിപറയുന്നതും പ്രവർത്തിക്കുന്നതൊല്ലാം അവരെ അനുകരിച്ചൊണ്ടാണ് ചെയ്യുന്നത്
ഉം പൊതുവെ പിന്നെ കുട്ടിക്ക്ഫോണ് കൊടുക്കാത്തോണ്ട് പോനു
ഉഹ്
ഉം ഫോണ്കൊടുത്താ തന്നെ ഓരോരോ പ്രശ്നങ്ങള് നെ എത്രയും പിള്ളേര് സൂ യിസൈടെയ്യുന്നു മാതാപിതാക്ക
അത് ഫോൺ അഡിക്ഷനായി കഴിഞ്ഞാ അഡിക്ഷൻ നമ്മള് കൊടുക്കുന്നതൊന്ന് കണ്ട്രോളെയ്താമതി നമ്മളായിട്ടന്നെ ഒരു കണ്ട്രോൾ വെച്ചാമതി. കുട്ടിയേള്ക്ക് കൊടുക്കുമ്പോ ഒരു ടൈം ലിമിറ്റ് ഒക്കെവെച്ചിട്ട് കൊടുക്കുക അപ്പത്തന്നെ വാങ്ങ ഇപ്പെന്റെ കയ്യിന്ന് ഫോൺ വാങ്ങാ വേണ്ടീട്ട് എന്റെ ചെറുതിങ്ങനെ തക്കം പാർത്തിരിക്ക
ഓ അയിനാണ് പേറെ കച്ചറണ്ടാക്കുന്നേ
ഉം ഇപ്പം എന്റെടുത്ത്ന്ന് ഫോൺ മേടിക്കാ വേണ്ടിയിട്ടിങ്ങനെ
ഫോൺവിളിചെന്തയ്യാനചെറുതിനെ
ചെറുതിന് യൂട്യൂബ്പാട്ട്അതൊക്കെ ഒരുവയസ്സായപ്പോതൊട്ടേഇങ്ങനെ മൂത്തവര് ക്കെവാങ്ങകാര്യഅങ്ങനെപഠിച്ച് പോയിഅപ്പോൾകൊടുക്കലഞാനങ്ങനെ
ഫോണല്ലേഉഅതാനല്ലത്ഫോൺ കാണാതിരിക്കാണ്ഏറ്റവുംനല്ലത്.
ഉം
പിന്നെഫോണിന് വേണ്ടിങ്ങനെയേ പിന്നെഅതന്നെമതിയാവുള്ളു വേറെന്നുംണ്ടാവൂല
അതെതെ
പിന്നെഅവരുള്ളസമയത്ത്നമ്മള് ഫോണ്കാണല്കൊറയ്ക്ക
അതെനമ്മള്ഫോണ്പയോഗംകൊറച്ചാലെ ത് നമ്മുടെഫോണുപയോഗംനമ്മള് കൊറയ്ക്കണം എങ്കിലേഅവർക്ക്കൊടുക്കാതിരിക്കാപറ്റതൊള്ളൂ നമ്മടെ കൈലിരിക്കിന്ന് കാണുംമ്പഴാ അവർക്ക് വേണ്ടത് ഓകെ ഹലോ ഓക്കെ ശരി എന്നാ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ